ലോ ആ ഓ കേൾക്കണില്ലേ?
ആഹ കേൾക്ണ്ട്
ഉ എന്തൊക്കെ വിശേഷം?
എന്തൊക്കെ സുഖയിട്ട് പോണ്.
ഫുഡ കഴിച്ചാ?
ആഹ കഴിച്ച്.
ആ എന്ത കൊണ്ട് എന്ത ന്ന് സ്പെഷ്യൽ എന്താ ഫുഡ് എന്താ?
കൊറച്ച ഒറക്കെ പറയോ കേൽകല് കമ്മിയാണ്.
ഫുഡ്ന്ന് എന്താണ് കേൾക്ണില്ല?
ഫുഡ് സ്പെഷ്യലായിട്ടൊന്നുല്ല സാധാരണ ചോറും കറിയും.
അതേ ഉം
ങ്ങക്കോ ഇങ്ങൾക്ക് എങ്ങനെ എന്താ ഫുഡൊക്കെ?
ആ ഞങ്ങക്ക് സാധാരണ ഇണ്ടട മീന് മീന്ണ്ട് പിന്നെ പച്ചക്കറിയുണ്ട് കറിണ്ട്.
അങ്ങനാ
ആ ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കാം വേണ്ടി എ ണി ന്നിക്ക്നുള്ളൂ.
അതെ
പിന്നെ എന്തെങ്ക ചെയ്ണ ജോബ് എന്തെങ്കിലും ചെയ്ണ്ടോ?
ഇല്ല ഇല്ല പോവു ണോന്നില്ല പഠിത്തം കഴിഞ്ഞതോടെ നിർത്തി ഇനി ഓൺലൈൻ ബിസിനസ്സുകളൊക്കെ എന്തെങ്കിലൊക്കെ കാണുമ്പോ ചെയ്യും. ചെലത് സൺസസ് ആവും ചെലത് അവിടെ ഫെയ്ൽ ആവും.
അതെണ് ഓൺലൈൻ ബിസിനസ് നമുക്ക് അങ്ങനെണ്ടാ വിശ്വസിക്കാൻ പറ്റൂലല്ലോ?
ഇല്ല്യ പക്ഷെ അ എത്ര അറിഞ്ഞാലും വീണ്ടും ചെയ്യും.
അതെ ശരിയാണ്. പക്ഷെ എല്ലാ എല്ലതും കൊഴപ്പല്ല ചെല ബിസിനസാണ് മ പൈസ കൊടുത്തക്കാണ്ട് ചെയ്യുമ്പോ ഞമക്ക് അങ്ങനെ വിശ്വസിക്കാൻ കയൂല്ലല്ലോ?
ആഹ് ആ ങ്ങളെന്തേ ബിസിനസ്സ് ചെയ്ണ്ടോ?
ഇല്ല ഇതേമാതിരി ഓൺലൈൻ കൾ കാണുമ്പോ എല്ലത്തിനും പോല തലട്ടോക്കും. പിന്നെ ചെൽ ഇത് ഞമക്ക് പൈസ കൊടുത്ക്കാണ്ടണ്ട് അങ്ങനെ ചെയ്യലില്ല ചെറുതായിട്ട് ഇങ്ങനെ എന്തെങ്കിലൊക്കെ ഡൈ പിങ്ങോ അങ്ങനെ എന്തേലൊക്കെണ് ചെയ്യല്.
ആ ആ എന്തേ സക്സസ് ആയതോ ഫെയിൽ ആയതോക്കെ ണ്ടോ?
സക്സസ് ആയത് ആ ചെറുതൊക്കെ ഒന്ന് രണ്ടോകേ സക്സസ് ആയിക്ണ്. ചെൽത് ഫെയിലുയിക്ണ് ഞാൻ പൈസ എർകി കൊടുത്തണ്ട്ങ്ങനെ ചെയ്തിട്ടില്ലട്ടോ. ഞ്അമ്മ്ക്ക് വിശ്വസിക്കാൻ പറ്റൂല്ലല്ലോ ഓൺലൈൻ ബിസിനസ് ആയോണ്ടേ പിന്നെ ഞമ്മളെ പൈസ പോവാന്നല്ല പിന്നെ ഞമ്മക്ക് ആരോടൊന്നും പറയാൻ പറ്റൂലല്ലോ?
ആഹ് ആഹ് പൈസ ഇട്ടാല് പൈസ പോയി അമ്മ്ക്ക് ഒരാളോടും പറയാപറ്റൂല നമ്മളെ തന്നെ സഹിക്കണം.
തേ ആ ഇപ്പഴത്തെ ജനറേഷൻ അങ്ങൻതന്നെ അല്ലേ പലേത് പല തട്ടി പു ഉണ്ടല്ലോ ഓളെ കൂടായ്കൂടേ ആയ്ക്കാണ്ടേ ഞമ്മക്ക്ന്ന് വിശ്വസിക്കാൻ പറ്റ്ല്ല.
അത് ആരെന്ത് കണ്ടാലും വീണ്ടും ഓൺലൈൻ ബിസിനസ് കാണുമ്പോ ചേരുവായിര്
അതാണ് ഞമ്മക്ക് എന്തെങ്കിലും കിട്ടൺ കിട്ടണെങ്കിന്ന് വിചാരിച്ച് ഞമ്മള് എന്താ ചേരു
ആഹ് ആഹ് ആഹ്
പിന്നെ ചെറിയ മക്കളൊക്കെ ഉള്ളായൊണ്ട് ഞമ്മക്ക് പോയാണ് പഠിക്കാല്ലര് ദുലിയ പ്പം പിനെ
പിന്നെ ഓൺലൈൻ ബിസിസ് സക്സസായാൽ ഞമ്മക്ക് അയ്നെ അത്ര മെച്ചം വേറെഏതും ഇല്ല
അതാണ് വീട്ടിലാ ഞമ്മളെ എല്ലാ കാര്യങ്ങളും കയും ചെയ്യും അത്രം നോക്കലും എല്ലതും. നമുക്കൊരു വരുമാനായും ചെയ്തു സക്സസായ ഓൺലൈൻ ബിസിനസും ഉണ്ട്ട്ടോ എല്ലതും ഫയലാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല്ല
ആഹ് ആഹ് പിന്നെ
ഇങ്ങളെ എന്താ മക്കളൊക്കെ സ്കൂളീ പോയോ
ആ സ്കൂള് പോയി ഒക്കെ സ്കൂള് പോയി ഇപ്പം ഉച്ച സമയം ഫ്രീയല്ലേ
ആഹ് അതെ ആഹ് സ്കൂള് ആ സ്കൂള് പിന്നെ എപ്പളാ വിടല് വിക്ക് എങ്ങനെയ എങ്ങനെ പോവല്
വണ്ടി ബസ്സാണ്
ആ ബസ്സല്ലേ
അടുത്ത് നടന്നു പോകാനുള്ള സ്കൂളൊന്നും ഇല്ല അപ്പൊ പിന്നെ ദൂരെ പോകണ ബസ്സില് പോകണലൊക്കെ
അതെ
നിങ്ങളെ മക്കളൊക്കെ പോയോ
ആഹ് പോയി രണ്ടാളിണ്ട് രണ്ടാളും പോയി ഓട്ടോയിലാണ് പോവല് രണ്ടോളും ഓട്ടോയിൽ പോകും നേരത്ത തന്നെയാണ് ശരി നമക്ക് പറഞ്ഞാല് മ മയന്റെ പ്രശ്നം പിന്നെ നമുക്ക് എന്നും ഇങ്ങനെ രാവിലെ വൈകുന്നേരം കൊണ്ടാക്കി കൊടുക്ക കണ ബുദ്ധിമുട്ടും ഒകപാട ആലൊയ്ക്കുമ്പോ ഓട്ടോല് ആക്കി ആയൊണ്ടേ എത്ര പാ നല്ല മഴല്ലേ പിന്നെ വാഹനം വീട്ടത്ത മുറ്റത്തക്ക് വന്നാലും ഓഫ് മഴ ആവുമ്പോളെ ഒരു ബുദ്ധിമുട്ടല്ലേ
ആഹ് ആ പുറത്തിറങ്ങാൻ വയ്യാത്ത മഴയല്ലേ രണ്ടു ദിവസായിട്ട്
ആഹ് അതെ ഒരു മഴ ഇല്ലഞ്ഞാല് നമക്ക് പറ്റൂല വെള്ളം വെള്ളം വേണ്ടേ
ആ അതാണ് വെയിൽ തുടങ്ങിയപ്പം ഭയങ്കര വെയിലും മഴയടച മഴ തുടങ്ങിയപ്പം ഭയങ്കര മഴയാ
ആ അതെ അതെ വേറെ എന്താ ഇങ്ങട്ട് എന്താങ്ങട്ട് സ്കൂൾട്ട് എന്താ ഓല് കഴിക്കല്
സ്കൂൾ വിട്ടാല് ചോറൊന്നും കഴിക്കൂല ചായൊക്കെ ചായ അയിക്ക് എന്തെങ്കിലും കടി ഒക്കെ
ആഹ് അതെ ഇവിടെയൊക്കെ അങ്ങനെന്നെ കേക് എന്തെങ്കിലും വേണം അല്ലാതെ ചോറൊന്നും കഴിക്കൂല
ആഹ് ആഹ്
എ എണ്ണ എണ്ണ കടിയോ ബേക്കറി ഐറ്റംസൊ അങ്ങനെ എന്തെങ്കിലും ഒക്കെ
ആഹ്
പിന്ന നമുക്ക് ചൂടൊക്കെ ആകുമ്പോ നമുക്ക് വെള്ളം കൊടുക്കാ എന്തെങ്കിലൊ
ആഹ് ജ്യൂസായിട്ട് എന്തെങ്കനെക്കെ ഉണ്ടാവണം
അപ്പൊ നല്ല മഴ ആയോണ്ട് പിന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ വിശകും ചെയ്യും സ്കൂള് വിട്ട് വരുമ്പോ
ആഹ് പിന്നെ
വേറെന്താ എന്തങ്ങട്ട് മക്കളൊക്കെ എത്രലാ പഠിക്കണേ
ഒരാളേ ഉള്ളു സ്കൂളീ പോണത് ഓള് നാലിലാണ് പിന്നെ ചെറിയ കുട്ട്യാളാ
ആഹ് അതേലെ വീടൊക്കെ സ്വന്തം ടാ വീടാണോ അതൊ വീട്ടിലങ്ങനെ
ആഹ് വേ ആഹ് വീട ഒക്കെ സ്വന്തായിട്ട് വീടുണ്ട് വീട് പണി കഴിഞ്ഞതും ഉണ്ട് ഇനിയും കഴിയാൻണ്ട്
ആഹ് വീട് പ വീട്ടിൽ താമസാക്കിണ്ടാവൂല്ലേ
ആ താമസായിട്ടുണ്ട് ഉമ്മാക്ക് സുഖല്ലാത്ത കാരണത്താല് ഞങ്ങൾ പെട്ടെന്ന് വീട്ടിക്ക് കയറി ഉപ്പ മരിച്ച് അതിന്റെ ഇടയില് ഉമ്മക്ക് സുഖ ഇല്ലാതെപ്പൾ പെട്ടന്ന് വീട്ടക്ക് കേറി അപ്പൊ വീട് പണി ഫുള് ആയിട്ടില്ല അടിപ്പണിയൊക്കെ കഴിഞ്ണ് ഇനിയും ചെറിയ ചെറിയ പണികള ഇനിയും ബാക്കിയാണ്
അതെ വീട് പണി ഫുള്ളാവാ ക നമ്മുക്കൊരു ബുദ്ധിമുട്ടാണ് എന്താ പിന്നെക്ക് നമ്മള് താമസ ആക്കി കഴിഞ്ഞ പിന്നെ വീട്ടില് പണിയ എടുക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മക്ക് എന്തെങ്കിലും ക്ക പ്രശ്നം ഉണ്ടാകുമ്പോ ആഹ് പിന്ന നമ്മൾ എത്ര വൃത്തിയാക്കിയാലോ വൃത്തിയാവൂലല്ലോ
വൃത്തിയാവൂല ആകെ പൊടിയും ചളിയും ഒക്കെ തന്നെ കാരം പിന്നെ ചെറിയ മക്കളും കൂടി ഉണ്ടായ ഭയങ്കര ബുദ്ധിമുട്ടാണ്
ആഹ് അതെ ചെറിയ മക്കളുണ്ടാവുമ്പോ മ്മള് പറഞ്ഞ അവര് കേൾക്കൂലല്ലോ പിന്നെ ഓലെ പ്രായ ചെറിയ പ്രായല്ലേ
ആഹ് ആഹ്
ഉ നമ്മളിങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വൃത്തിയാക്ക ഉണ്ടാവു ന്നാലും ഓല്
ആഹ് ഒന്നും കാണൂല ഉം നിങ്ങക്ക് വീട് സ്വന്തം ഉണ്ടോ
എസ് സി വീട് പണി ഇപ്പൊ നടന്ന കൊൊണ്ട്ക്കാണ് തറവാട്ടെ മൂന്നാള് മൂന്നാൾക്കാരുണ്ട് തറവാട്ടിലാണ് വിടു പ്പണി ഇപ്പ അടിപ്പണിയ കൂടിയള്ളൂ അല്ലാത്തതൊക്കെ ഏകദേശം ക്കെ ആയി
ഏഹ് അടി പണി ഇപ്പെടണണ്ടോ
അടിപാടി ആഹ് ഇടണം വിചാരിക്കുന്നുണ്ട്
ഏഹ് ഏഹ്
ഒര് വീട് എടുക്കണങ്കിലും വേണ്ട നല്ലൊരു ഇത് പൈസ ഞമ്മ കയ്യിൽ ആദ്യത്തെ നല്ല പൈസ
പെട്ടെന്ന് കയ്യൊന്നുല്ല
ആഹ് അതാണെ നമ്മള് വിചാരിക്കണ മാതിരി കഴിയൂല്ല നല്ല എമോട് ഉണ്ടെങ്കിൽന് മാത്ര കയുള്ളൂ
ആഹ് ആഹ്
ഒരു വീട് ന്നെയെണ് ഏറ്റവും വല്ല്യത് അത് കഴിഞ്ഞിട്ട് വേറെ ഉള്ളൂ അത് ഇല്ലെങ്കിൽ പിന്നെ അവസ്ഥ പിന്നെ പറയേണ്ടല്ലോ
ആഹ് അതന്ന വീടന് വാണം
ആഹ് അതെ
പിട് കൃഷിങ്ങ വീട്ടില എങ്ങനെ ഗ്രാമ പ്രദേശോ അതോ ടൗൺ ഹാളോ
അല്ല ടൗണൊന്നുംല്ല ഗ്രാമപ്രദേശം തന്നെ കൃഷിയൊന്നും സ്വന്തല്ല
യാ ഉണ്ട് ലെ
ങ്ങക്ക് കൃഷിയൊക്കെ ഉണ്ടോ
ഇല്ലല്ല ഞങ്ങക്ക് പിന്നെ ടൗൺ ടൗൺ ഏരിയാണ് കൃഷിയില്ല പിന്നെ ഇവിടേക്കാര നമുക്ക് കൃഷി ചെയ്യാണ്ട് നമ്മുക്ക് എന്ത് സാനം വിചാരിച്ചാല നമ്മുക്ക് പെ ട്ടൊന്ന് ടൗണ് ഏരിയ ആയോണ്ടേ എമ്പക്ക് അങ്ങനെ കിട്ട് ണോണ്ട് ഞമ്മക്ക് എല്ലാർക്കും കൃഷിനോടൊക്കെ മട്യാണ്
ആഹ് ആഹ്
ഒന്നും നമ്മള് ചെയ്യൂല. പിന്നെ കിട്ടാഞ ഏറ്റവും നല്ല വസ്റ്റ് നമ്മള് സ്വന്തം വീട്ട്ണ്ടാവ്ണതന്നെയാണ് പ്രവശ്യ അടുത്ത് നല്ല ഭക്ഷണം മക്കക്ക് കൊടുക്കാലോ അട്ക്കെന്നും കൊടുക്കണ്ടല്ലോ ഇണ്ടാക്കാൻ മട്യാണ്. പണ്ടല്ല അമ്മമാരും
ഇണ്ടാക്കാ നമുക്ക് മടി ആണ്
ആഹ് പണ്ട്ല്ല അമാരൊക്കന്ന് പറഞ്ഞാല് വയസ് കൊറ്ച്ച് ഇ വീട്ടിലും ഇ പ്രായ ഇല്ല ആൾക്കാരൊക്കെ വാണം പിന്നെ ഓല് എന്തെങ്കിലെക്കെ ഇങ്ങനെ ഇണ്ടാക്കും. ഞമ്മൾ ഇ പത്ത അമ്മമാർക്കൊക്കെ ഭയങ്കര മടിയാണല്ലോ
ആഹ്
ക്യോൾക്ക്ണില്ലേ
ആ കേൾക്ക്ണ്ട്
ഉം നമ്മള് മക്കളെ സ്കൂൾക്കർ ഞ്ഞയ്ച്ചാ ഞമ്മള് ഫോണ്മെ തോണ്ട നല്ലാതെ അങ്ങനത്തെ പണികൾക്ക്ഒര് ഭയങ്കര മടി ആണല്ലോ പിന്നെ കൈ യൂല പണ്ടത് ആദ്യത്ത്വാല്ല ആരോഗ്യം നമുക്ക് പക്കത്തെ ഫുഡിന്റെതോണ്ട് നമക്ക് ഇല്ലല്ലോ
പിന്നെ പണ്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ആ ചെയ്യ്ണ പണികളും ഞമ്മക്കിപ്പ കഴിയില്ല. അപ്പൊക്കെ മിഷീനല്ലേ
ആഹ് അതാണ്പ്പ എല്ലത്തിനും മിഷീൻ ആയിക്ക്ണ്
അത് എടുക്കാത്തോണ്ടാണ് നമക്ക് കഴിണത് ത്തത്. ഇട്ക്കുന്ന തടിയാണെങ്കി ഞമ്മക്ക് അതോടൊക്കെ കഴിയും
ഫാസ്റ്റ് ഫുഡ് അല്ലേ
ഫുഡ് മാത്രല്ല നമ്മള് ശ്വസിക്ക്ണ വായു വരെ വിശാംസം കലർന്നതന്നെ
അതാണ്. അതോണ്ട് പിന്നെ നമക്കൊ ന്നും ചെയ്യാൻ കയിഴ്യൂല്ല. കൈയ്ണ് നമുക്ക് മടിയാണ് ഇതെല്ലാം നമ്മൾ വിചാരിക്കുന്ന ടൈമില് ഞമ്മൾക്ക് കുട്ടും ചെയ്യും ഫുള്ളും ഓൺളൈ കൂടി എന്ത് പറഞ്ഞാലും കിട്ടൊല്ലോ എത് സാധനങ്ങളു വീട്ടിൽ നമ്മള് അറങ്ങി പോകേണ്ട ആവശ്യുല്ല. വീട്ട്മുറ്റത്തേ തന്നെ എത്തും
അപ്പ ഇനി ഫുള്ള് ഡിജിറ്റൽ യുഗല്ലേ
ആഹ് അതാണ് ആഹ് ഫോണില് ഒരു കണക്കിന് സുഖാണ്. ക്ഷെ ഒരു കണക്ക്ന് ഞമ്മള് ആഹ് ഹെൽത്ത് നോക്കാണെങ്കി നമ്മക്ക് ഒന്ന് പൊറ്ത്ത്ക്കെറങ്ങി അതൊക്കേണ് നല്ലത്
ആഹ് ആഹ് ഇപ്പെന് പൊറത്തെറങ്ങാനും വെയെ ഓരോ സമൂഹ അല്ലേ ഓരോ തെറ്റുകള് നടക്ക്ണ കാലം
അതെ
പിന്നെ ആഹ് ആഹ് ഓക്കെ ന്നാ